ഹലോ കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട് ഓ ഉണ്ട്ണ്ട്ണ്ട് എന്താണ് സുഖാണോ?
ഓ സുഖായിരിക്കുന്നു എന്താ പരിപാടി
ഇവിടെ ഇങ്ങനെ ക്കെടക്ക ആരുല്ല മക്ക ളെല്ലാം പോയിട്ടുണ്ട് അപ്പം പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ക്കെടക്ക എ ഓഹോ ഞാനിന്നെ രാവിലെ അങ്ങനെ ഒന്നും ഫുഡ് കഴിച്ചില്ലേനി ചെറുതായിട്ട് ഒരു മുട്ട പീങ്ങി ഒരു പഴും പീങ്ങി അങ്ങനെ കഴിച്ചതെന്നു അപ്പൊ പിന്നെ രാവിലത്തെ ചെറുപ്പായറോക്കെണ്ടെനി ദോശ കുറച്ച് കുറവേനി അത് കഴിച്ചു പിന്നെ അ പിന്നെ ഇന്നലത്തെ കുറച്ച് മാവ്ണ്ടായിനി അതെടുത്ത് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയാണല്ലോ നമ്മൾ അത് ചെല ടൈമിൽ ഒരു മടിയാണ് അപ്പൊ പിന്നെ മക്കൾക്കതൊക്കെ കൊടു പ്പോക്കും ദോശ കഴിഞ്ഞു അപ്പോ പിന്നെ പെട്ടെന്ന് ചോറ് ണ്ടാക്കിട്ട് ഞാന് പിന്നെ പെട്ടന്ന് ചോറ് കഴിച്ചിട്ട് പിന്നെ ഇന്ജ്ജ് ഏതായാലും ഉള്ളിലോട്ട് പോവാ വിചാരിച്ചാണ്ട് ഉള്ളിക്ക് റൂമക്ക് വന്നാ പിന്നെ ഇങ്ങ ക്കെടന്നൊണ്ട് പിന്നെ ഒന്നും ഒന്നിനും പോവൂല്ല പിന്നെ കിച്ചണക്ക് പോവേയില്ല അപ്പൊ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് പോരാ വിയാരിച്ചി
ആഹ പിന്നീ വൈകുന്നേരതിന് എന്തേലും ഇണ്ടാക്കണോ?
ഇല്ല ഇല്ല ഇനിയിപ്പോ മക്കൾ വരുമ്പോട ചോറൊക്കെ ഉണ്ട് വലിയ ആള് ചോറ് കയിക്കും മറ്റേ അത് പിന്നെ എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് എന്തെങ്കിലും ഒക്കെ വേണം അത്ണ്ടാ ചില ചില ടൈമിൽ എന്തേ ബ്രഡ് എന്തെങ്കിലു ഒക്കെ പൊരിക്കും അതിനൊക്കെ ഓരോ ഓരോ മൂടാ അതിനനുസരിച്ചൊക്കെണ്
ഇനി വൈകുന്നേരം ഉച്ചത്തെ ഉറക്കോ എല്ലാം കൂടി കഴിഞ്ഞ് ലേറ്റ് ആവാ എണിച്ചാൽ മതിയല്ലോ ല്ലേ
ഒറങ്ങൊന്നുല്ല ഒറക്ക് വളരെ ഉം അങ്ങനങ്ങ് കെട്ക്കൊന്നുല്ല ചെലപ്പോ ഫോൺ കണ്ടാൽ അങ്ങനെ ഒറങ്ങി പോയെങ്കിലൊള്ളൂ അല്ലാതങ്ങനെ സ്ഥിരായ് അങ്ങനെ ഒറങ്ങൂല നമ്മള് ങ്ങനെ ഫോണ് ട്ത്താ ങ്ങനെ നോക്കിയോണ്ടിക്കും. എന്ത് എന്ത് ചെയ്യുന്നെ എന്തേ വർക്കെയ്യുന്നുണ്ടോ?
ഇല്ല വീട്ടിതെന്നിക്കുന്നു ഒരു കൊച്ചുണ്ട് പ്പയിനെ നോക്കിങ്ങനിരിക്കുന്നു
ഓ എത്രയായി
മൂന്നരായിട്ടുള്ളൂ
അ അംഗൻവാടി പോവേല്ല
ഇണ്ട് ഞാനിപ്പോ എന്റെ വീട്ടീ വന്നോണ്ട് അവള് അംഗൻവാടി പോവുന്നില്ല
ഏ അയ്ശരി ആക്കീണ്ടാവുംല്ലേ മൂന്നരൊക്കാവുമ്പോ നമ്മളൊരു അംഗൻവാടി പോകുന്നൊരു പ്രായാണല്ലോ ആണോ ഒ അയ്ശരി എന്നിട്ട് പോവോ കൊഴപ്യല്ലയ്നോ
ഓ ആദ്യത്തെ പച്ച ഒരാഴ്ച കൊർച്ച് കഷ്ടപ്പെട്ട്ക്കണം ഞാൻ പോയി നിക്കണം ഞാൻ ഉച്ചവരെനിക്കും കൂട്ടീട്ട് വരും അങ്ങനിങ്ങനെ
ആ അയ്ശെരി
പെട്ടെന്ന് ഞാൻ കൊണ്ടോയ് നിർത്തി
ആ ആഹ്
കൊണ്ടേനിർത്തി വന്നപ്പോ പൂവ്വേന്ന് കരച്ചിലാരുന്നു അപ്പവടെ കാണുന്ന എല്ലാവരോടും പറയും എന്നൊന്ന് വീട്ടീ കൊണ്ടാക്കുവോ എന്നെ വീട്ടീ
ആ ആ അതെ ചെറുതല്ലേ രണ്ടരയില ക്കുന്നറീമ്പോ അപ്പൊങ്ങനെ ഈ മൂത്രേക്കലൊക്കെ നിർത്തീന്നോ അതൊക്കെ പറയേർന്നോ മൂത്രം സയ്ക്കൂലെ ങ്ങനെ രണ്ടര വയസ്സിലൊക്കാവുമ്പോ കൊണ്ടയാകുമ്പോ മൂത്രയ്ക്കന്നൊക്കെ പറയ്വോ
ആ അവള് മൂത്രൊയ്ക്കാൻ പൊർത്ത് സ്വന്തം പോയി മൂത്രംണ്ടെന്ന് പറയും അപ്പൊ പോയി ഒയിച്ചിട്ട് ഒയിച്ചിട്ട് വെന്നോളും.
ആഹ് അയ്ശെരി അങ്ങനൊക്കെ ശീലായീണ്ടാവുംല്ലേ
ആ ഞങ്ങളെങ്ങനെ അധികം വീട്ടീർക്കുമ്പോ അങ്ങനെ പാമ്പേസിട്ട് കൊടുക്കാറില്ല ആദ്യം
ആ് ആ അതെ അത് നല്ലതന്നെ നമ്മള് ചാരിച്ചാൽ ഇപ്പയ്നതികോരു പാമ്പേഴ്സ് ആണല്ലോ എല്ലാരും പലേ രീതീലും തീലുണ്ടല്ലോ പാമ്പേഴസ്
ഉം അല്ലാദ്യട്ട്ട്ക്കാൻ ഇപ്പൊട്ടൊടുക്കില ഇപ്പ ഞങ്ങള് ആ സമയത്തക്കവള് പറയുണ്ട്ന്ന് അപ്പൊകൊണ്ടോയ് വായ്ലും തുറന്ന് കൊണ്ടോയ് ഒയ്ക്കും അല്ലെങ്കി എടക്കടയ്ക്ക് കൊണ്ടോയ് ഒയ്പ്പിക്കും
ഓ അയ്ശരി അയ്ശരി ആഹ
പ്പൊപിന്നെ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും അവള് പറയും മൂത്രൊയ്ചാണ്ടെന്ന് പറയും
ആഹ് വീട്ടിക്കെന്ന് വന്നാ
ഞാൻ വീട്ടിക്ക് ഞാ ഞായറാഴ്ച വൈകുന്നേരം വന്നതാ
ഏ ഞ്ഞി കൊർച്ച് ദിവസം നിക്കുവായിർക്കുംല്ലേ
ഒരാഴ്ചയാണ് നി ചെലേപ്പോ രണ്ടാഴ്ചയായിർകും
ആഹ് ജാതിഷ് ആഹ അത്ശെരി ഏ അടുത്തന്നേണോ
ആ ഇവിടുന്ന് ഹസ്ബൻഡ് വിളിക്കുന്നത് പത്ത് മിനിറ്റത്തെ കേസ്സൊള്ളൂ ദാ പോയ് ദാ വെന്ന് അത്രേഒള്ള് ആ ലവ് മരേജാ
ആഹ് അയ്ശരി എങ്ങനെയിപ്പ ഇല്ലല്ലാ ഇവിടറേഞ്ച്ടാ ഞങ്ങള് വല്ല്യ ദൂരൊന്നുല്ല പക്ഷേ ഞങ്ങളറേഞ്ച്ടാണ് ങ്ങനെ കണ്ട്ട്ടൊന്നല്ലേർന്നുട്ടോ ബസ്സിലൊന്നും നിങ്ങളപ്പെത്ര വർഷായി കയ്ഞ്ഞിട്ട്
ഞങ്ങളെ വർഷം കഴിഞ്ഞിട്ടിപ്പോ ആറ് വർഷമാണ്
ആറ് വർഷായില്ലേ ആ എന്ന ഒരാളെയുള്ളൂല്ലേ
ആഹ് ഒരാളൊള്ളൂ എൻക്കീ ലേറ്റായിട്ടാ കൊച്ചുണ്ടായത്
ആഹ് ആഹ് അയ്ശരി എന്നെ എങ്ങനെ പഠിക്കുന്നെ അങ്ങനെ ഒന്നിച്ച് പഠിച്ചതാ അല്ലെങ്കില്
അല്ല ബെസ്സികണ്ട് പ്രണയിച്ചതാ
ആ ഹോഹോ ബസ്സില് കണ്ടക്ടോട്ടോ പിന്നെ ഡ്രൈവറോ
രണ്ടുവുണ്ട് ചേട്ട കണ്ടക്ടറുവെട്ക്കും ഡ്രൈവറുഎടുക്കും
ബ സ്സില് പോവേർക്കുംല്ലേ
ഇല്ല ഞാനിവിടെ ഏ ന്താ പറയാ ബത്തേരി പഠിച്ചണ്ട സമയത്ത്
അഹ്
അവിടെ ഹസ്ബൻഡ് വണ്ടി ഓടിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ വരാ ആ സമയത്താവുമ്പോൾ എനിക്ക് ബസ്സ് കിട്ടുക
അഹ് അത് ശെരി അഹ്
അയിന്ന്മുമ്പ് ഞങ്ങക്ക് അറിയാം രണ്ടു പേർക്കും
അഹ് അഹ് അഹ്
ത്രം എന്റെ റൂട്ടിൽ കൂടിയണ് ഹസ്ബൻഡറ് ബസ് ഓടിക്കുന്നേ അപ്പൊ അങ്ങനെ അറിയുന്നുണ്ട് ഞങ്ങളാ അങ്ങനെ സം സംസാരിക്കൊക്കെ ചെയ്യും
ആഹ് ആഹ് അന്നൊക്കെ ഇങ്ങനെ ഫോണൊക്കെ ഉണ്ടോ കോളൊക്കെ ചെയ്യല ആ ഇതൊക്കെ ഉണ്ടോ ആയിരുന്നോ
അഹ് അമ്മനെ ഫോണത് വിളിക്കും
കോള്ചെയ്യുലേ
അമ്മേവിളിക്കുമ്പ ഫോൺ വിളിക്കും പിന്നെ ദിവസം കാണുവല്ലേ പിന്നെ എന്തിനാ വിളിക്കുന്നെ
അതെ അതെ എന്നിട്ട് പിന്നെ സമ്മയിച്ച പെട്ടെന്ന് വീട്ടില്
വീട്ടിൽ സമ്മയിച്ചില്ല ചെറുതയ്ട്ടൊന്നു ഒളിച്ച് ഓടിപോയികല്യാണം കഴിച്ചതാ
അഹ് അതെ ആണോ എങ്ങനെ ആരെയാ നിങ്ങള്
ഞാൻ ക്രിസ്ത്യനും ഓൻ ഹിന്ദു ആണ്
ആണോ അഹ് അഹ് അത് പിന്നെ പ്രശ്നം തന്നെ ന്താണല്ലോ ഇപ്പ കുഴപ്പമില്ലല്ലോ ഇപ്പൊ എങ്ങനെ പോന്ന അപ്പൊ വീട്ടിൽ തന്നെയാണല്ലോ അല്ലേ
ഇപ്പൊ വീട്ടിൽ വന്നിട്ടു ഞ്ഞിആ വന്ന് കല്യാണം കഴിഞ് ഒരു വർഷക്കെ കുറച്ച് ഇതായിരുന്നു പിന്നെ കൊച്ചൊക്കെ ഇ ണ്ടായി ആ സമയത്തൊക്കെ പിന്നെ പ്രശ്നങ്ങ ഒരുവിധയി കൊച്ചാവുന്ന മുബേ ഒരു വിധം പ്രശ്നങ്ങൾ അയായിരുന്നു
അതെ അതെ അതെ അയിനിപ്പന്താ പ്പ ഇപ് ഇപ്പൊ പിന്നെപ്പൊ അതൊന്നൊരു പ്രശ് ന്നെലെ ഇപ്പ ഇപ്പൊ നമ്മളെ പേരൻറ്സ് എന്താ പറയാ നോക്കി വെക്കാനാ പറയാ
അഹ് അല്ലേ പക്ഷെ അവര് പറയൂട്ടോ സ്വന്തം കാസ്റ്റ് നോക്കി ഇതാക്കിയാ മതിന്ന് പറയും
അത് പിന്നെ അങ്ങനെുണ്ട് ആ എന്തായാലും നോക്കണ്ടേ അപ്പൊ മ്മാംക്ക് നല്ല മനുഷ്യന്മാരായ മതിയല്ലോ നല്ല ആൾ നല്ല ആളുകളാവും അല്ലാതെന്താ കാസ്റ്റിലൊക്കെ എന്ത് ഇരിക്കുന്നു
അയ്ലൊന്നും ഇരിക്കാനൊന്നുല്ല പക്ഷെ നമ്മളെ നല്ലോണം നോക്കുന്നുണ്ടോ അതു മതി ജീവകാലം വരെ
ജീവിത ഒന്നേനാൽ അതാണ് നമ്മളെ കൂടെ എ എല്ലത്തിനും നിന്നന്നാ മതി നമ്മളെല്ലാരെ ആവശ്യങ്ങളും തൊക്കെ അവിടെന്ന് ട്ടാരാള്ളെ ഹസ്സിന്റെ വീട്ട്ല്
ഹസ്ബിന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഹസും മാത്രേ ഉള്ളൂ പെങ്ങള്ണ്ട് ഓളെ കെട്ടിച്ചു വിട്ടു അവക്കൊരു കുട്ടിണ്ട്
ഓ അവിടെ പിന്നെ പ്രെശ്നം ഒന്നു ഉണ്ടാവില്ല ലേ അപ്പൊ അവ്ടെ ക കയ്റ്റിയോ
അവ്ടെ ഹസ്ബന്റ് ആദ്യം പറഞെനു എന്റെ ഫോട്ടോ എവിടുന്നോ കിട്ടി ഹസ്ബന്റ് കാൺച്ചൊട് ത്തെനു എനിക്കിങ്ങിനെ കുട്ടിനെ ഇഷ്ട്ടാണെന്നൊക്കെ പറഞ്ഞു ഹസ്ബന്റ് ഫസ്റ്റേ കാണിച്ചൊട് ടുത്തു ഹസ്ബന്റ് പിന്നെ അവിട്ന്ന് ആ സമയത്ത് അവനെ കല്യാണം നോക്കുന്നുണ്ടായിരുന്നു
ഉം ഉം അപ്പൊ പിന്നെ ഓൽക്ക് പിന്നെ അത്ര കാസ്റ്റ് ഒന്നും വല്ല്യ പ്രശ്നം ണ്ടായിണ്ടാവ് ല
ഇല്ല അവൻ എന്റെ ഹസ്ബന്റ് വരെ വിചാര്ച്ച് ഞാൻ ഹിന്ദുവാന്ന്
ആണോ നിങ്ങള് പിന്നെ ആ അത്ര അറിയില്ലല്ലോ ലേ ഈ ക്രിസ്ത്യാനിയും അങ്ങനെ പെട്ടെന്ന് അറിയില്ലല്ലോ ലേ
ഇല്ല എന്റെ മാല ഇണ്ടായിരുന്നു കോ ചെ കുരിശ് മതിരി മാല പക്ഷെ ഹസ്ബന്റ് അത് കണ്ടി ചെറിയരു മാലന്റെ ഹസ് സ്ബന്റത് ശ്രദ്ധിച്ചിട്ടില്ല
പിന്ന എങ്ങനെയ അറിഞ്ഞേ
പിന്നെ എന്തോ പറഞ്ഞപ്പാണ് ഹസ്ബന്റ് ഞാ പർഞ്ഞു ഞൻ ക്രിസ്ത്യനാണ് അങ്ങനൊക്കെന്തൊക്കെയോ പർഞ്ഞ പ്പളാണ് ഹസ്ബന്റ്ന് മനസ്സിലായത്
ഓ അപ്പൊ പിന്നെ വിട്ടു പോവാറ്റരവസ് ആയാറ്റെ അവസ്ഥ അവസ് സ്ഥേ ആയിണ്ടാവു ലേ വിട്ടു പോണ
ഉം അല്ല ഹസ്ബന്റ് പർഞ്ഞെ അപ്പഴേ എന്നോട് എന്തൊ ക്ക് പറയുമ്പൊ ഇപ്പോഴും പറയും നീ ഒരു ഹിന്തു ആന്ന് വിചാരിച്ച നിന്നെ ഇപ്പ്ളും കെട്ടിയത് ന്ന്ക്കെ പറയും
ആഹ് ആഹ്
പക്ഷെ എന്നോട് എല്ലാരും ചോദിക്കൂട്ടൊ നീ ഹിന്ദുവാണോ ഹിന്തുവാണോന്ന് എല്ലാരും ചോയിക്ക
നിങ്ങളേലയ്ന് പൊട്ടൊന്നും ഇല്ലല്ലോ
പൊട്ടൊക്കെ അങ്ങനെ തൊടാറില്ല ഞാൻ തൊടൊന്നില്ല പൊട്ട്
അങ്ങനെയല്ലേ ഉം ഉം ഏതായാലും ഉഷാറാവട്ടെ ആറ് വർഷായല്ലോ ലേ ആ ആ ആ ഇവിടെ പിന്നെ അറേഞ്ച്ടാ അങ്ങനെ പോകുന്നു കൊഴപ്പൊന്നുല്ല ഇങ്ങനെ ഒരു ആറ് മാസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ നമ്മള് പ്രണയിക്കുന്ന പോലെ തന്നെ നമ്മള് ഫുൾ ടൈം കോളും ആറു മാസം പിന്നെ നിക്കാഹ് കഴിഞ്ഞാണ്ടാവുമ്പേ
ആ ഫോൺ വിളി ഒക്കെ ആയിരിക്കല്ലോ ല്ലേ
ഫോൺ വിളി നമ്മള് ടൂറ് പോക്കും ഞമ് പിന്നെ പ്രൺ പ്രണയിക്കുന്ന ആ രീതിയാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വര്ന്നില്ലല്ലോ ഇങ്ങട്ട് വന്നാലല്ലേ പിന്നെ നമ്മളൊരു പഴയ ആൾക്കാരാകുന്നേ മറ്റേത് പിന്നെ എപ്പഴും ന്നെ എപ്പ എപ്പഴും ങ്ങനെ കോളെയ്യാ ടൂർ എപ്പഴെങ്കിലും ടൂറ് പോവുക അപ്പൊ നല്ല പരിചയം ആയിട്ടുണ്ടായിര്ന്നു
ആ നിക്കാഹ് കഴിഞ്ഞിട്ട് കൊറെ കഴിഞ്ഞിട്ടാണോ കല്യാണം
ആ അങ്ങനെ ആറു മാസം കഴിഞ്ഞാരെ അപ്പൊ ആ ഒരു പരിചയം നമ്മു അത് പിന്നെ അന്നൊക്കെ അങ്ങനെയായിരുന്നു ഫസ്റ്റ് നിക്കാഹ് കഴിച്ചിടും ഇങ്ങനെ പി ന്നെ കൊർച്ച് മാ ദിവസ മാസങ്ങളൊക്കെ
ആ നിങ്ങക്ക് പിന്നെ നോമ്പിന്റെ ആ സമയത്തൊന്നും കല്യാണണ്ടാവൂല
ഇല്ലല്ല ആ ടൈമിലുണ്ടാവില്ല പിന്നെ ഇൻക്ക് പ്ലസ് ടുവിന്റെ പരീക്ഷന്റെ ഒരു ടൈം ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഏ
അപ്പളേ നിക്കാഹ് ആക്കി വെച്ചോ പ്ലസ്ടുവിന് സമയായപ്പോ
ഓ പ്ലസ്ടു കഴിഞ്ഞപ്പോ പിന്നെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട് ആ അന്നൊക്കെ പ്ലസ്ടു പ്ലസ്ടുന്ന് പർഞ്ഞാല് നമുക്ക് പ്രായം കൂടിന്നാണ് ഇപ്പയല്ലേ ഡിഗ്രി തേർഡ് ഇയർ പോയി പിന്നെ എന്തേലൊക്കെ ജോബായിട്ടൊക്കെ കെട്ടിക്കുന്നത് എന്റെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോ ആ എന്റെ ആ സത്യം ഞങ്ങളിപ്പോ പറയും എന്റെ അനിയത്തികളെന്നും ഞങ്ങൾ സമ്മയിക്കലില്ല വെറുതെ കല്യാണം കഴിഞ്ഞ് കിച്ചൺല് കൊണ്ടോയി നമുക്ക് വേറെ ഒന്നുല്ല പിന്നെ ഞങ്ങളൊക്കെ ഇപ്പേ പിന്നെ എന്തേലൊക്കെ ചെയ്യലൊട്ത്തി കല്യാണം കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷായി
പതിനഞ്ച് വർഷായോ അപ്പൊ പിള്ളേരൊക്കെ വലിയ പിള്ളേരായിരിക്കുല്ലോ
വല്യ പിള്ളേരായില്ല വല്യ ആള് നാലിലാ പിന്നെ ചെറുതിപ്പ ഒന്നാം ക്ലാസ്സില്
ലേറ്റ് ആയി പോയോ
ആ അഞ്ച് വർഷം കഴിഞ്ഞാണ് കുറച്ച് ലേറ്റ് ആയി പിന്നെ ചികിത്സയൊക്കെ നടത്തി അങ്ങനെ അങ്ങനെക്കെയാണ് ഉണ്ടായത് അഞ്ച് വർഷം കഴിഞ്ഞാരെ
ഞാനും അങ്ങന തന്നെ ഇൻക്ക് മൂന്ന് വർഷായപ്പം ഇല്ലാത്തിന് ഞാനും മരുന്നൊക്കെ മേടിച്ച് മരുന്ന് മേടിച്ച് ഒരു മാസ ത്തിന് ഒരു മാസായപ്പേന് വിശേഷായിട്ടോ
ആണല്ലേ ആ
ഓവർ നീണ്ടു പോയില്ല
ആഹ് ആഹ് നമ്മളും കൊറേ പിന്നെ ചികിത്സൊക്കെ നടത്തി അങ്ങനെയൊക്കെയാണ് ഉണ്ടായത് പിന്നെ ചെറുതായിട്ടൊരു ഹസ്സിനൊരു സിസേറിയൻ വേണ്ടി വന്നീനി അപ്പൊ അതൊക്കെ കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് കറക്ട് ഉണ്ടായി മൂന്ന് മാസം കഴിഞ്ഞപ്പോ
ഉം എന്നാലും കൊഴപ്പല്ല രണ്ട് പിള്ളേര് ഇല്ലെ അത് മതി
അതെ അതെ അതെ അതെ ആ അൽഹംദുലില്ലാ അതെ അതെ സത്യം നമുക്ക് ഒരാൾ പോലും ഇല്ലാഞ്ഞാലാണ് നമുക്ക് അതിന്റെ ഒരു ബു എടങ്ങേറ് കൊ പാ ഒരു രണ്ടും രണ്ടു വർഷം വല്ല്യ കൊഴപ്പണ്ടാവില്ല പിന്നെ നമ്മക്ക് തന്നെ ഒര് ഇതായിരിക്കും പിന്നെ ഓരോരുത്തര്ടെ ചോദ്യാം എന്തായി എന്തായി എന്നുള്ള ചോദ്യം ഉണ്ടാവും ഒന്നും ആയിലേ എന്നുള്ള
ഉം
എവിടെന്നിട്ട് മോളെ എവിടെ കുട്ടി മോളാണോ മോനാണോ
എല്ലാം കൂടി ആകെ ഒരു പ്രശ്നാവും പിന്നെ കു ഒരാളെങ്കിലും ണ്ടെങ്കി നമ്മെ ടൈം തന്നെ പോയിക്കോള്ളൂല്ലോ
ആഹ് അതെ അതെ മോനാണോ മോളോ
മോള് മോള്
ആഹാ ആഹാ എന് ഒറങ്ങൊന്നൂല്ല്യേ ഉച്ച ഒറക്കൊന്നൂല്ല്യേ
ഞങ്ങക്ക് ഉച്ചോർക്കുല്ല്യ ഞങ്ങ അങ്ങനവാടി പോയാ മാത്രമേ ഉച്ചോർക്കു കുളിതീറ്റ ഞങ്ങക്ക് ഉച്ചോർക്കം ഇല്ല ആ എനിക്ക് എന്തെങ്കിലും പണി തന് തന്നിങ്ങനെ നടക്ക
ആ അമ്മക്കെ എവിടെന്നിട്ട് ഇവിടെ പിന്നെ ആരാള്ളേ
ഇവിടെ ഞാൻ ഇവിടെ അച്ഛനും അമ്മയും ബ്രദറും ഒണ്ട്
ആഹ് ആഹ് ബ്രദർ എങ്ങനെ വലുതാ പിന്നെ ജോലിക്കൊക്കെ പോകുന്ന കല്യാണം ആഹ് ആഹ് ശരി ശരി
ഉം എന്നാ ശരിനാ പിന്നെ വിളിക്കാം
ഓക്കെ ഓക്കെ എന്നാ ശരി
ഇല്ല കറക്റ്റ് സമയത്ത് വിളിക്ക്ണത് ഞാനത് ചെയ്തോട്ടടാ